ഹലോ
കേൾക്കാമോ
ഹലോ കേൾക്ക്ന്നുണ്ടോ
കേൾക്കുന്ന്ണ്ടോ എനിക്ക് കേൾക്ക്ന്ന്ണ്ട് നിങ്ങൾക്കോ
കൊറ്ച്ച് ശബ്ദം കൊറവാണ്. ഹലോ കേക്ക്ണ്ടോ ഇപ്പോ
അല്ലെ ന്നാ പറയുന്നെ കേൾക്ക്ന്ന്ണ്ടോ
ആഹ് ഇപ്പം കേൾക്കുന്നുണ്ട്
ആഹ് സുഖാണോ
ആഹ് സുഖാണ് അങ്ങനെ പോണ്. പ്രത്യേയിച്ചൊന്നുല്ല ഉം
ഓഹ് നമ്മൾ ഇതിന് മുമ്പ് സംസാരിച്ചീന്നോ
അറീലാ ഓർമ്മല്ല
എനിക്കെന്തോ സംസാരിച്ച പോലെ
ആഹ് തോന്ന്ണ്ല്ലേ ഇൻക്കും ഇങ്ങനെ ചെറ്തായിട്ട് ഉം പിന്നെ പണിയൊക്കെ കഴിഞ്ഞ് കുത്തർക്ക ഹലോ
പണീ ഞാൻ ഒരു സ്റ്റുഡൻ്റാ
അഹ് അഹ് ആഹ്
അപ്പൊ ഇന്ന് മഴ ആയോണ്ടില്ല
ആഹ്
അപ്പൊ ഇ ടാസ്ക് എങ്ങനെ ങ്ങൊന്ന് മുന്നോട്ടേക്ക് പോവാന്ന് വെച്ചിട്ട് ഇരുന്നതാ
ചെലേ ചെലേ സ്ഥലത്തിനൊന്നു ഇല്ല. മാഹിയ ഭാത്ത്ക്കൊന്നു ഇല്ല തോന്ന്ണ് ഇന്റെ ഫ്രണ്ട് ആഹ് ഭാത്ത്ക്കോട്യെ ഇണ്ട്. ഇങ്ങട്ട് ഓള് ഗ്രൂപ്പിലേക്ക് വിട്ട്ണ് എഹ് ഇന്ന് അവധിയാണ് അറ്ണാണ്ട്. അപ്പൊ മറ്റേ ഫ്രണ്ട്സുകള് വേം വന്ന് പോയി നോക്ക്. ഇത ആപ്പൊ ഏഹ് ഇജീത്തിനാപ്പൊ ഇതീ കിട്ടെ ഞങ്ങള് വിചാരിച്ചു ഇവിടെക്കാര ഇല്ലാത്തെ വിചാരിച്ച ക്കാണ്ട് വന്നു നോക്കിയതാണ് അറിണ്ട്. നമ്മളൊക്കെ ഇസെ പറീമ്പളേ ഓള് വേറെ സ്ഥലത്താണ്. ഞങ്ങള് ഇവടെ വേറെ സൽത്താണ് ഓളൊക്കെ കൊറേ ദൂര്ത്ത്ക്കാണ് കല്യാണം കയ്ച്ചെത് എപ്പളേയ്‌ലെക്കെ വെരൊള്ളൂ. എപ്പളേലൊക്കെ കാണാൻ കഴിയുള്ളൂ ഉം അപ്പോ ഓള് പറയ. ഇന്ന് ഓൾക്ക് ലീവാണ് അർ ന്നാണ്ട് വിട്ട്ണ് ഓള കുട്ടിക്ക്
ആഹ് ഓഹ്
പിന്നെ എന്തൊക്കെ
അചെലവാകത്തേ യുള്ളൂ ഇവടെ നുമൂന്നാലവസായിട്ട് ഓറഞ്ചേലേട്ട ഇവിടെ മൂന്നാല് വ്സായിട്ട് ഓറഞ്ചെലേട്ട് ആയിരുന്നു
ഏഹ് അപ്പൊ ഇങ്ങളാ ഭാഗത്തെക്കര വേണെങ്കില്
ആഹ്
ആഹ്
അപ്പം. ഇപ്പ ഇങ്ങനെ ചെറുങ്ങനെ മഴ പെയ്യ്ന്ന്ണ്ട് വല്യസ് കൂള് പൂട്ടെണ്ട മഴയൊന്നില്ല സത്യം പറ്ഞ്ഞാല്
എങ്ങനെ മഴാ ട്ന്നില്ല
ഏഹ് വലിയ സ്കൂള് പൂട്ടേണ്ട മഴയൊന്നില്ലാന്ന്
ആഹ് അതാണ് അ ഹ് ഇല്ലേ എന്താറ്യാെ അഹ് ഇല്ലേ ഇവിടെ ഒക്കെ അങ്ങനെ ഇണ്ടാവെൽണ്ട്. അവധി പറയ്ണത് ആ ടൈമില് ഇല്ലേ മയെ ന്നെ ഇണ്ടാവൂല പെരും വെയിലാക്കാരം തലേന്നാക്കാര അവധി പ്രഖ്യാപിച്ചിണ്ടാവ അന്ന് പി റ്റിയേന്ന് മാ മയണ്ടാവൂല നല്ല വെയ്ലായ്ക്കാരം ഈ അവധി കഴിഞ്ഞാ പിന്നെ ആഹ് പെരുമഴെ പെരു മഴേം കാറ്റും ഇടി മിന്നലും എല്ലതുണ്ടാവും ആ ടൈം നല്ല കാറ്റക്കാരും ആ സ്കൂൾ ടൈമൊക്കെ നമ്ക്ക് പേടിയാണേ ഈ മരങ്ങളൊക്കെ ദായോണ്ടും പിന്നെ ഓരോ കാറ്റൊക്കെ വന്നാണ്ട് ഉം റോട്ട്മ്മേക്കൂടൊക്കെ പോകുമ്പളേ ഉം വെള്ളം വന്നാണ്ട് ബ്രേയ്ക്കിട്ടാത്ത അവസ്ഥിം വന്ന അന്നൊക്കെ കൊറേ അപകടങ്ങളും കാര്യങ്ങളു ഒക്കെ ഉണ്ടാവൂലെ പേടിയാണ് മഴ പെയ്യുമ്പളേ സാധാ ഒരു നോർമലിങ്ങനെ പെയ്തിങ്ങനെ പോരുമ്പോ നമക്ക് പേടില്ല നല്ല മഴൊക്കാകുമ്പോം കൊറെ ആക്സിഡന്റുകളൊക്കെ ങ്ങനെ കേൾക്കണതാണല്ലോ പിന്നെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ വിള്ളല് സംഭവി ച്ചതും വീണതും മല നെരന്നതും ഒക്കെ പറഞ്ഞേട്ടല്ലോ
ആഹ്
മഴ വേണേനും നമുക്ക് ഇല്ലെങ്കിലും മ്ക്കൊരിതാണ് ഉം ആവശ്യത്തിന് വെള്ളം വേണ്ടെ ഉം ഉം ഇല്ലെങ്കിലാണെങ്കിലോ
ക്കെ സമയത്ത് ബസ്സിലൊക്കെ ആയി
ആഹ് ആഹ് കേറി പോകുമ്പളാ കരേലെ ഭയങ്കര പിന്നെ ആ ഉം തിനിപ്പം കൊടപടിച്ചതും കൊട ഒരു കയ്ക്കലും ബസ്സില് എല്ലാരും നനഞ്ഞോലെന്നെയ്ക്കാരം
ആഹ് അതന്നെ. ഫുഡ് കയ്ച്ചോ
ആഹ് ഫു ഭക്ഷണം രാവിലെ കയിച്ചതാണ് പിന്നെ ഇവടെ പത്തിരൈനിണ്ടാക്കിന അല്ലെങ്കി എന്നും ക്കണ്ടായേല് അപ്പൊ ഇന്ന് പിന്നെ ബാക്കില്ല്യാ അപ്പൊ ഇനിപ്പോ പണി വരുമ്പോം കൊറച്ചുള്ളയേന് അപ്പൊ ഞാൻ പറഞ് ഉമ്മ എന്നോട് പറഞ്ഞ് ചോറായിനി അപ്പൊ ഞാൻ പറഞ്ഞ് ഞാൻ ചോ ചോറ് തിന്നോളാന്ന്ണ്ട് ചോറ് . കൊറച്ച് കഴിഞ്ഞിട്ട് തിന്നാ വിചാരിച്ചണ്ട്. പിന്നെ,
അങ്ങനെ.
അപ്പളന്നെ തിന്നപ്പോളന്നെ ഒരു പത്ത് പത്തര ആയിക്കണ് അത് മോളെ പറഞ്ഞേച്ച് ഒക്കെ ആയപ്പത്തീനും
ആഹ്.
ആഹ് നേരം വൈകീണ് അപ്പൊ പിന്നെ, അല്ലെങ്കിൽ എന്നും രാവിലത്തെ കടി രാത്രി വരെ ഇന്നലത്തൊക്കെ രാത്രി വരെ ഇണ്ടായിന്. എന്നട്ട് അങ്ങനാകുമ്പോ ഇമ്മ പിന്നെ പിറ്റേന്ന് കൊർ ക്കണാണ് അപ്പൊ അന്നക്കരം എല്ലാർക്കും പൈപ്പ് ഉണ്ടാവുക.
അങ്ങനെ. അത് ഇല്ലാത്ത സമയത്ത് എല്ലാർക്കും പൈപ്പ് കൂടുതലാ.
കൂടുതലാണ് ആഹ് പിന്നെ ഒന്നാമത് മയ മയയും ഉണ്ടായോണ്ടേ. നമ്മക്ക് ഒന്നും കൂടി വിശപ്പ്ണ്ടാവല്ലോ എല്ലൊ ഈ പിന്നെ എന്തുല്ലെങ്കിലാണെ ങ്കിലന്ന് എന്തൊക്കെയാ ഉള്ളത് പോയി തിരഞ്ഞ് നോക്കും കാണാത്ത കു മ്മള് അറിയും മറ്റേ അവിടെ ഉണ്ട് ആഹ് പിന്നെ ഇങ്ങടെ പണിയൊക്കെ കഴിഞ്ഞിണ്ടാവൂലേ? രോഗങ്ങള് അങ്ങനത്തൊന്നുല്ലല്ലോ?
ഇല്ല ഇല്ല.
ആഹ്. ഇപ്പൊ ഹോസ്പിറ്റലന്നെ ഇല്ലെ ഫുള്ള് എല്ലാരും. ജലദോഷവും പനിയൊക്കെ ആയാണ്ട് മ്. പിന്നെ എന്തൊക്കെ അതല്ല കൊറെ പോവാനുണ്ടോ കോളേജിലേക്ക്?
ഒരു ഒരു മണിക്കൂറിനെകാട്ടി മേലണ്ട്.
ആഹ് അപ്പൊ ബസ്സിൽ ഇങ്ങനെ ഇരിക്കണല്ലേ?
യായ.
ഉം ഫ്രീ കിട്ടീൻ അപ്പൊ പ്രിയദർശിനി.
ഇല്ല ഇല്ല എനിക്ക് ആ ഭാഗത്തേക്ക് പ്രിയദർശിനി ഇല്ല അപ്പഴ്ത്തേക്ക്.
ആഹ് ഇപ്പപ്പ എല്ലാരും കെ എസ് ആർ ടി സി ലന്നെ ഉള്ളു. മറ്റേത് കെ എസ് ആർ ടി സി ഒയിവാണ്ടാവല് ആഹ്.
അപ്പൊ എല്ലാ കെഎസ് ആർ ടി സി അങ്ങനെ ആക്കി വെച്ചൊണ്ട് ഇപ്പ സമരാകുന്നുണ്ടല്ലോ?
ആഹ് നല്ല വല്യ വല്യ ജോലിക്കാര് വരെ അയ്ലാണ്. അപ്പോ ഓൽക്ക് ഫ്രീ ആയിട്ട് ഏഹ് പോകും ചെയ്യാ ഓല എത്തു ആവൂല പൈസയും പോവൂല. ഇനിയിപ്പൊ സമരത്തിലൊക്കെ ആവണ്ടല്ലേ? മ്.
എങ്ങനെ ആഹ് സമരത്തിലേക്ക് ജൂലൈ ഇരുപത്തൊന്ന് മുതൽ ജൂലൈ ഇരുപത്തയഞ്ച് വരെ.
ഉം ഇപ്പൊ സാധാ ബസ്സോടണോൽക്ക് പൈസ ഇല്ലല്ലോ? അപ്പൊ ഞങ്ങള ഒരിസം ബസ്സ് കേറിയപ്പോ പറയണ്ട്. എത്രോ വൈകുന്നേരം ആകുമ്പോത്തിനും അയ്യായിരം രൂപന്റെ. പൈസ കമ്മിയാണ് പറിയിണ്ടായിനി അയില്.
ആഹ് അതന്നെ അവർക്ക് പെട്രോൾ അടിക്കാൻ പോലുള്ള പൈസ ഇല്ല.
ആഹ് വെറുതെ ഓടുകാന്നൊക്കെ പറയണ്ട്.
ആഹ് ശരിയന്ന് മിഞ്ഞാന്നാറ്റം ഞാൻ ക്ലാസ്സിൽ പോയിട്ട് വരുമ്പോ ഒരു സ്റ്റോപ്പില് ഇങ്ങനൊരു അഞ്ചാറ് കുട്ടികൾ നിക്കുന്ന് കുട്ടികളല്ല കുറച്ച കൊണ്ട് വല്യേ മിഡിൽ ഏജ്
ആഹ്.
അപ്പൊ അവര് നിർത്തിക്കൊടുത്ത് എന്നിട്ട് അവര് കേറിട്ടില്ല.
ആഹ്
കാരണം ബാക്കിന്ന് പീഡിയക്കാരൻ പറഞ്ഞു കൊടുക്കുന്. എന്ത് കെ എസ് ആർ ടി സി വരുന്നുണ്ട് വേറെ പുറകില്ന്ന്
ആഹ്
അതുകൊണ്ട് അവർ കേറിട്ടില്ല.
ഇത് ആ ഇത് ഓല് അന്ന് ഓൽക്ക് ഇത് കിട്ടാന്. സീറ്റ് കിട്ടാൻ വാണ്ടി അങ്ങട്ട് വിട്ടതാ ആക്കാരെയ് ഓല് അതുകൊണ്ടെന്നെ കുടുങ്ങിണ്ടക്കാരോ?
ആഹ്
ഉം
ശെരിക്കും അവര് ആദ്യം കൊറച്ച് ഇത് കളിച്ചിനി. കെ എസ് ആർ ടി സി കാരണം വിദ്യാർത്ഥികൾക്കൊന്നും അവര് നിർത്തി കൊടുക്കാറില്ല. വിദ്യാർത്ഥികളെ കാണുമ്പോ ഒരു പുച്ഛം പോലെയ നോക്ക അവർ അതുപോലെ തന്നെ ഇപ്പൊ ഒരു പണി കിട്ടിയതാ പക്ഷെ ഇത്ര പാടില്ല കാരണം അവർക്കും വേണ്ടേ?
ആഹ് ആഹ് അതന്നെ അത് ഇനി അത് വിചാരിച്ചണ്ട് ഞ നമ്മളെ നെന്നെ ആക്കാരും വാങ്ങ ഇനി നികുതി കൂട്ടലും പലേതിന്നും ആക്കാരും.
ആഹ് അതന്നെ.
ഒല്ക്കോടുന്ന പിന്നെ വേറെ പൈസ അപ്പൊ ഞമ്മളെന്ന് തന്നെ ആക്കാരം പിടിച്ചി. അത് ശെരിക്ക്. അൻപത് വയസിന്റെ മേലക്ക് ള്ളോ ൽക്ക് പിന്നെ അങ്ങനെയൊക്കെ എന്തെ ഇതിലൊക്കെ ആർക്കെങ്കിലും സുഖല്ലാത്തോൽക്ക് ഏ അങ്ങനെളോല്ക്കൊക്കെ ഫ്രീ ആക്കി കിട്ടിനെങ്കിൽ ഒരു കാര്യം ഇണ്ടായിനി എന്നാ മറ്റുള്ള ആ മറ്റ് ആ മറ്റ് ബസ്ക്കാർക്ക് ഒര്ക്ക്. പൈസ ഇണ്ടായിന് ആളെ കിട്ടീന് ഇതിപ്പോ. ഉം
നിങ്ങള് കേറിയിണ്ടോ?
ഇല്ല ഏഹ് ഇന്റെ ന്റെ മോളത്തെ കേറിന്നു തോന്ന്ണു ഇങ്ങട്ട് ഓള് ഗ്രൂപ്പിലേക്ക് വിടണണ്ടിനി ഫ്രീ പറഞ്ഞാണ്ട്. അയിന്റെ ഇതുണ്ടല്ലോ. പ പാസിട്ടുല്ലെ പാസല്ല എന്താ പറയാ അയിന്. നമ്മള് പൈസ കൊടുത്താണ്ട് കേറുമ്പോ നമുക്ക് ഇത് കിട്ടുല്ലോ അത് കാണിച്ചരുന്നുണ്ട് ഓള്. ഞാൻ കേറിട്ടില്ല. ഉം
ഞാനിതുവരെ കേറിട്ടില്ല ഞാനിതുവരെ കേറിട്ടില്ല.
ആഹ് മോള് ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ കണ്ടിട്ടേ പറയ്ണ്ടായിനി. മ്മച്ചി നമ്മുക്കും പോണട്ടോ എവുടുക്കെങ്കിലും ഇതില് ഫ്രീയല്ലേ എന്നൊക്കെ പറഞ്ഞാണ്ട്. ഓൽക്ക് അത്രേ ഉള്ളൂ ഓല് ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ കാണൂല്ലേ അപ്പൊ എല്ലോടുത്ത്ക്കും പോവാന്നുള്ള ഇതാക്കാരോ ഓൾക്ക്. ഒടുന്നു കേറാൻ കയ്യുംന്ന് പക്ഷേ ഇത് ഓരോ റൂട്ടിനല്ലേ ഉള്ളൂ
അതന്നെ പക്ഷെ ഇവിടെ ഇവിടൊക്കെ ടൗണിന്ന് വേറെ ഒരു ഭാഗത്തേക്ക് കുറേ ബസ്സുണ്ട് ഒരു ഭാഗത്തേയ്ക്ക് തീരില്ല ഒരു ഭാഗത്തേക്ക് ഇഷ്ടം പോലെ ഇണ്ട്.
ആഹ് അങ്ങനെ ആകുമ്പളാണ് ഉം
ആഹ് കാരണം ആ റൂട്ടിലെ ബസ്സുകാർക്ക് ശരിക്കും ഭയങ്കര ബുദ്ധിമുട്
പിന്നെ എന്തൊക്കെ ആ അപ്പൊ നിങ്ങൾക്ക്ണ്ടാവൂലെ ഇങ്ങള് കേറിട്ടുണ്ടാവൂല്ലല്ലേ
ഉമ്മ ഒക്കെ കേറിട്ടുണ്ട് ഞാൻ കേറിട്ടില്ല എനിക്ക് കോളേജിൽ പോകുന്ന ആവശ്യം ആ ഭാഗത്തില്ല.
ആഹ് ആഹ് ഇപ്പൊ ആഹ് ഇപ്പൊ ഈ ഓലിക്കാണ് കോളേജ് പോണോൽക്ക് പിന്നെ ഇങ്ങനെ ഈ ഓഫീസർമാർക്കൊക്കേ ഇപ്പൊ ലാഭള്ളേ
ആഹ് അതന്നെ
മറ്റോരു എല്ലാരും എപ്പോളും ഇപ്പം ഊട്ടില് പിന്നെ അങ്ങനെ പോവുല്ലല്ലോ ഈ ദൂരെ പോയ്പോ അങ്ങനെണ്ട് തോന്ന്ണ്
ഈ ദൂരൊക്കെ വർക്കെയ്യുന്നവരല്ലോ നല്ലതാ.
ആഹ്
എന്നാ ശെരിയടോ
ആ എന്നാ ശെരി
ഹലോ ഹലോ